ഹലോ
ഉം കേക്കാവൊ ഉം കേക്കാ
ആഹ് ഓക്കെ എന്താണ് പരിപാടിഷ്
ഞാന് ഒറക്കവാരുന്നു ഇപ്പോ എണീറ്റെള്ളൂ
ഏ ഇന്നൊരിടത്തും പോണ്ടായിരുന്നോ
ഉം ഉം ഇന്ന് പോണ്ട ഇന്ന് പോണ്ട ഇന്ന് പോണ്ട
ഓക്കെ ഓക്കെ എന്ത്‌ പറ്റി ലേറ്റ് ആയിട്ടെണീക്കാൻ ഫുഡൊക്കെ കഴിക്കേണ്ട ടൈമായില്ലേ
ഇല്ല ഇല്ല ഞാൻ ലെ ഞാൻ അത്ര ലേറ്റാകും സാധാരണ ഓഫാളുള്ള ദിവസങ്ങളൊക്കെ ഇത്രയും ലേറ്റാവും
ഓഹ് ഓഹ് ഓഹ് രാത്രി ലേറ്റായിട്ട വർക്ക് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കുലേ
ഇല്ലല്ല ഇന്ന് വർക്ക് ഇല്ലാത്തത്കൊണ്ട് ഞാൻ ഇന്നലെ രാ രേ ഒറങ്ങിയപ്പോ ലേറ്റായി
ആഹ് ആഹ് അല്ല ഇന്നലെ വർക്കില്ലായിരുന്നല്ലോ ഇന്നലെ പർഞ്ഞ ല്ലായിരുന്നു അപ്പൊ എന്ത്‌ പറ്റി ലേറ്റ് ആയിട്ട് കെടക്കാൻ
പിന്നെ ഞാൻ സിനിമയൊക്കെ കണ്ടങ്ങനെ കെട ഇരുന്നു ഉം ഒരു മണിയൊക്കെയായി കെടന്നപ്പൊ
ഓഹ് അതാല്ലെ ആഹ് ഏത് മൂവി ആയിരുന്നു
എന്തൊ
ഏത് മൂവി ആയിരുന്നു
മറ്റെ നമ്മളെ ഷൈൻ നികത്തിന്റെ ദൃഢം
ഒ ഓഹ് അത് ആഹ് ഞാനും കണ്ടായിരുന്നു സെറ്റ് മൂവില്ലേ ഉം എന്താലെ ബോഡി അതന്നെ അതന്നെ ഒട്ടും പ്രതീഷിക്കാത്തെ ട്വിസ്റ്റ്‌ ആയിരുന്നു പക്ഷേ ചെറിയെ
ട്വിടായിരുന്നു
തോന്നീട്ടൊണ്ട് അപ്പം എടക്ക് ആഹ് പോലീസന്മാരുടെ എടയ്ക്കെ ചെറിയൊ കള്ളത്തനോന്ന് തോന്നിട്ടുണ്ട് എന്ന് വെചം എടക്കിടക്ക് സ്റ്റേഷൻലേക്ക് വെരും ഈ ഷൈൻ നിന്നെ കാണാൻ വേണ്ടിട്ട് അവടെ അവിടെ ഉള്ളോരു വലിയ സം പോണെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു കെളവൻ കേറി വരുമ്പം ഈ പോലീസുമാര് തള്ളി പറഞ്ഞു വിടാറുണ്ടല്ലോ എടക്കിടക്ക്
ഹ് ഹ്
അത് കാണുമ്പഴെ എന്തോ ഒരു കള്ളത്തരം മനസ്സിലാവും
മനസ്സിലായില്ല ഏതായിര്ന്ന്
എന്ന് വെച്ചാ ഈ ഷൈമികം അവിടെ ഏഹ് ഇതായല്ലോ പോലീസ് സ്റ്റേഷൻല് എസ് ഐ ആയിട്ട് ജോയിൻ ചെയ്തല്ലോ അപ്പം ആ ടൈമില് ഒരാള് കൈക്കൂലി എത്ര വേണോന്ന് പറഞ്ഞാൽ മതി കാര്യങ്ങള് അയാള് രണ്ട് മൂന്ന് വട്ടം വരുമ്പോഴ് ഈ പോലീസന്മാരെ അയാളെ തള്ളിപ്പറഞ് വിടലായിരുന്നു ജോലി എന്ന് വച്ച കൂടുതൽ സംശയം ഉണ്ടാക്കാതെ തള്ളി വിടുവായിരുന്നു അപ്പൊ അതിന് തന്നെ എന്തോ ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വച്ചാ എന്തോ ഒരു കള്ളത്തരം പോലീസുമാരുടെ എടയിലും ഉണ്ട് എന്നുള്ളൊരു ക അവിടെ വീണിട്ടുണ്ടായിരുന്നു
ഉം
ഇങ്ങന്ന് എന്തായാലും കൊള്ളോ നല്ല മൂവിയിയാണ്
ഉം
പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് ഇനി എന്താണ്
ഇനന്നല്ല ഉ ഇീ എനിക്കണം പറ്റേക്കണം ഫുഡ് എല്ലാം ഉണ്ടാക്കണം
ആഹ ഓക്കെ ഓെ നന്ദ ഓക്കെ ഇന്നെന്താണ് സ്പെഷ്യൽ
ആഹ് അത് തീരുമാനിച്ചിട്ട എന്തെങ്കിലും ഉണ്ടോ അ
ഓകെ ഓക്കെ തലേ ദിവസം ഈ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കാറില്ല ഇന്ന എന്ത് വേണം എന്നണ്ട് ഓക്കേ ഓക്കെ എന്തേലും അപ്പോഴും കാണുന്ന പോലെ
ഉം അതെ അതെ
ഉ ഉ ഉ ഓക്കെ അെ പിന്നെ പിന്നെ എന്താണ് ആഹ കഴിച്ചായിരുന്നു ഇവിടെ ചോറ് എന്നന്ന് വലിയ സ്പെഷ്യൽ ഒന്നുംുമല്ല സാമ്പാർ അച്ചാർ അതിലൊക്കെ അവസാനിപ്പിച്ചു ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്നു എക്സാം ഒക്കെ ണ്ടായിരുന്നു അപ്പൊ അതിനന് വേണ്ടിട്ട് പഠിക്കാനൊക്കെ ഉള്ളതൊണ്ട് രാവിലെ ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമ ഒന്നുംക്കെ കിട്ടിയില്ല
ഉം പി സ
അതെ അതെ പി എസ് സി
ആ എന്തായിരുന്നു എങ്ങനെ പോണ് ക്ലാസ്ൽ
ആഹ് കുഴപ്പമില്ല ഇന്ന് ഫിസിക്സ് ആയിരുന്നു ഇത്ര ദിവസത്തിനിടക്ക് ഇന്നാണ് ഫിസിക്സ് സാറിനെ കാണുന്നതും
അങ്ങനെണ്ട്
ആ കൊഴപ്പില്ല കൊള്ളാം ഇന്ന് മറ്റേ ആ കൊറ കാര്യങ്ങള ഇങ്ങനെ പഠിപ്പിച്ചു തരായിരുന്നു ഫിസിക്സ്ന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ള്ള കാര്യങ്ങ ബേസിക് ആയിട്ട് ഫിസിക്സിനെ പറ്റി മനസ്സിലായി ഇന്ന് കൊറെ പ്രോബ്ലം ചെയ്യിപ്പിക്കും ഡയമെൻഷൻ കേട്ടിട്ടുണ്ടാവൂല്ലല്ലേ
ഡമെൻഷൻ ആ വൺ ഡി ടു ഡി എക്സ എക്സസ് വൈ എക്സസ് സധണ
എൽ വൺ എം എല് എം ടി അങ്ങനെ
ആഹ് അവറ്റ ഇങ്ങനെ എല്ല് പോലെ ഇങ്ങനെ ഇതിട്ട് എക്ക്സസ് വസ് ഇക്സസ് അതണ ത്രീ ഡയമെൻഷൻ ടു ഡൈമെൻഷൻ
ത്തൂക്കാർക്കള്ളതായിരിക്കാംപ്പ അത്ന ആയിരിക്കും ന്ന് വൊൽ ഞങ്ങക്ക് ഇനിയായിരിക്കും അന്റെ ക്ലസ് നമുക്ക് ഇപ്പോ സ്റ്റാേ ഉള്ളൂ അോ ഇതിപ്പോ ഞാൻ പത്താം ക്ലാസിന്റെ ഒരു ബേസിക്കല എനിക്കുള്ളു പ്ലസ് ടു സ സാ പറയുകയും കേട്ടായിരുന്നു പ്ലസ് ടു നക്ക് സയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് പെട്ടെന്ന് ഇമ്പ്രൂവ് ആട്ടുണ്ടായിരുന്നു അവർക്കാണാ മനുഷ്യൻ മനസ്സിലാവണം ഉണ്ടാവാ എനിക്കറിയില്ല ഇനി വരുന്ന ക്ലാസ്സിൽ ചിലപ്പോ ഇതൊക്കെ ആയിരിക്കാം ഇന്ന് കൊറെ എൽ വൺ ഈ പ്ലസ് ടുവെ ആഹ് ഞാൻ പ്ലസ് ത്രീ ഹ്യുമാനിറ്റീസ്
ഹുമാൻ റ്റീസോ അപ്പൊ ചരിത്രത്തിനെ കുറിച്ച് നല്ല അറിവായിരിക്കുംല്ലേ
വലുതായിട്ടില്ല ആവശ്യത്തിന് അറി
ഉം എന്താ ചരിത്രമാണോ ഇഷ്ടം
ആഹ് ഇഷ്ടമാണ് പഠിച്ചാൽ പഠിക്കും അങ്ങെനേ
സയൻസ് ഇഷ്ടല്ല
സയൻസ് ഒട്ടും താല്പര്യ ഇല്ലാത്ത വിഷയമാണ്
ഉം ഓക്കെ
ഉം പിന്നെ ഫിസിക്സ് എനിക്കാണെങ്കില് ഫിസിക്സ് കെമിസ്ട്രിയൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ് ജെക്ട്കളാണ് പിന്നെ നമുക്ക് ചില എക്സാമിൻസിനൊക്കെ പി എസ് സിയും കെമസ്ട്രി അല്ല ഫിസിക്സും കെമിസ്ട്രിയൊക്കെ വരും അപ്പം ഇന്നത്തെ ഇത് ഈ ഡയമെൻഷനെ കുറിച്ച് കൊറെ കണക്ക് ചെയ്യിപ്പിച്ചു പ്രോബ്ലം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു
ഉം ഉം
സാർ ഇടയ്ക്കിടക്ക് വന്ന് പൊക്കുവായിരുന്നു
ഉം
ഇൽ വന്ന് ചോദിക്കും ബുക്ക് തുറന്ന് നോ ക്കും നമ്മള് വന്ന് ബുക്ക്‌ നോക്കും
ഉം ഉം
ഇത്രയും ദിവസം നമ്മള് ഈ സെപ്പറേറ്റ് ബേച്ചല്ലായിരുന്നു നമ്മള് ന്യൂ ബാച്ചായിരുന്നു അപ്പൊ ഇന്ന് ആയതുകൊണ്ട് നമുക്ക് ബേസിക് പറഞ്ഞു തരാൻ വേണ്ടി ന്യൂ ബാച്ച് ലോട്ടാക്കി അതെ ഇന്നത്തെ ക്ലാസ് പിന്നെ പെട്ടെന്ന് കഴിഞ്ഞ് പോയി
ഉം ഉം
പിന്നെ അടുത്ത ക്ലാസ്സിന് വരുമ്പോ എക്സാം ഇടുന്ന് പറഞ്ഞ് ഇപ്പൊ നമുക്ക് ആ ഒരു എന്താ ഫോർമുലാസ് തന്നത് കൊണ്ട് ആ ഫോർമുല നോ ഞാൻ പറഞ്ഞു അടുത്ത ക്ലാസ്സിന് ഇനി ഫോർമുല നോക്കി ചെയ്യരുത് എന്ന് പറയുള്ളൂ ഫോർമുല നോക്കാനേ പടില്ല പ്രോബ്ലം ഇട്ടാലും സോൾവ് ചെയ്ത് കൊടുക്കണം
ഉം നല്ലതാ
ഉം അങ്ങനെ
ഉം
പിന്നെ പിന്നെന്താണ് പിന്നെ എന്തൊക്കെ ഉണ്ട്
ഉം പിന്നെ
ഇന്നിപ്പോ പുറത്തൊന്നും ഇന്ന് വീട്ടിൽ തന്നെയാണ്
എന്തോ
ഇന്ന് വീട്ടിൽ തന്നെയാണ് കറക്കൊന്നുംല്ല
ഇല്ല വീട്ടിൽ തന്നെ
ഓക്കെ ഓക്കെ
ആ പിന്നെ
അങ്ങനെയൊക്കെ ആണല്ലേ
ഉം
പിന്നെ ആഹ് പിന്നെ പ്രത്യേകിച്ച് ഈ വീട്ടില് ചുമ്മാരിക്കുമ്പോ ഈ ഹോബീസ് ഒന്നും ഇല്ലേ എന്തേലും വായിക്കുക ഡൈലി ഹോബി
അങ്ങനെ ആയിട്ടല്ല അങ്ങനെയൊന്നുംല്ല
സയൻസിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമില് ഡ്രോയിങ് ഒന്നും ഇല്ലായിരുന്നു ഈ നമുക്ക് റെക്കോർഡിലൊക്കെ ഓരോന്നൊക്കെ വര ക്കാനൊക്കെ വരൂ ഈ
ആ ഉണ്ട്ണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് കാരണം നമുക്ക് എല്ലാത്തിലും ഉണ്ട് ഫിസിക്സ് ബയോളജി, ബയോളജീ, ബോട്ടണി, സോളജി ആ എല്ലാത്തിലും ഉണ്ട്. കെമിസ്ട്രി ഞാൻതന്നെ വരയ്ക്കും
ഓ അപ്പൊ അത്ഒക്കെ അറിയില്ലേ വരയ്
ആ ഹും ആ ആരും വരച്ചുതരാനൊന്നുമില്ല.
ഞാൻ സയൻസ്മെയിനായിട്ട് എടുക്കാത്തത്. സയൻസ് എടുക്കാത്തത്. അ പിന്നെ ഈ പാ പല്ലി, പാറ്റ അതിന്റെ ഒക്കെ ഇത് എന്തൊക്കെ ഓപ്പറേഷൻ അങ്ങനെ എന്തൊക്കെ ചെയ്യണമല്ലോ ഈ ബയോളജി ക്ലാസ്സിൽ?
അതൊന്നുമില്ല. ഇപ്പ അതൊന്നും ഇല്ല. നേരത്തെ നേരത്തെ എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി പഠിച്ചുകൊണ്ടിരുന്നത് എന്റെ ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വർഷം മുന്നേ പഠിച്ചതാ.
ആ ആ ആ
പറ്റുന്ന സമയത്ത് അവൾക്ക് പാറ്റ പാറ്റയെ പിടിച്ച ഇട്ട് ഇങ്ങനെ കീ കീറി അതിനെ ഏ അതിന്റെ ഓരോ ഇന്റസ്റ്റ് ചെയ്യുന്ന തൊക്കെ എടുത്ത് പുറത്താക്കി ട്ട് ആണിയടിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. നമ്മള് വന്നപ്പോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് അത് പഠിക്കാനുണ്ട്. ഓരോ പ മറ്റയുടെ ഓർഗൻ ഓഗൻസിനെ പറ്റിപ്പഠിക്കണ്ട്. പക്ഷെ നമുക്കത് പ്രാക്ടിക്കല് ഇല്ലായിരുന്നു. പക്ഷെ അവർക്ക് അതുണ്ടായിരുന്നു.
ആ ആ എന്റെ ചേച്ചിയും എന്റെ ചേച്ചി രണ്ടു കുറച്ച് വർഷം ആയി ആ അപ്പൊ അവൾക്കും ഇതുണ്ടായിരുന്നു. ഇതുപോലെ ആ ര കുറച്ച് വർഷമായി ഒരു രണ്ടായിരത്തി ഇത്ര ല ആണ് ഏതോ ബാച്ചാണ് രണ്ടായിരത്തി അപ്പൊ അവള് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ബാച്ചാ ണെന്ന് തോന്നുന്നുണ്ട്.
ഇല്ല. അവർക്കൊന്നും അതൊന്നുമില്ല.
അല്ല ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അവള് ഇവിടുന്ന് അല്ല സ്കൂളില് പ പാറ്റയോ എന്തോ ഇങ്ങനെ അതിനെ എന്തൊക്കെ തുറന്ന് എടുത്ത് അങ്ങനെ എന്തൊക്കെ ചെയ്യണം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ വയലിന്റെ അകത്തിന്നൊക്കെ ഇവര് എന്തോ ഒരു ഇലയ ഉണ്ടല്ലോ? അയല എടക്ക മറ്റേ നമ്മള് കയ്യിൽ അച്ചടിക്കുമ്പോ വരുന്ന ആ അതൊക്കെ എടുത്തിട്ട് എന്തൊക്കയോ പ്രോജക്ടുകൾ ചെയ്യുന്നത് കാണാം. എനിക്ക്
അത് അത് ബോട്ടണിയിലെയാണ് ബോട്ടണിൽ നമ്മള് അതിന്റെ തണ്ടിനെ എടുത്ത് ത്തിട്ട് ഇതിനെ ബ്ലൈഡ് വെച്ചിട്ട് പുതിയ ബ്ലൈഡ് മേടിക്കുക- അത് നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ട്. അത് നമുക്ക് ചെയ്യണം. ഒരു കുറച്ചൊരു ഇതില് ഏ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലോട്ട് ഈ തണ്ടിനെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ചികി ചികിചികി ചികി അതിലോട്ടിണം എന്നിട്ട് അതിന്ന് ഏറ്റവും നൈസ് ആയിട്ട് ഏതാണ് വന്നിട്ടുള്ളത് അത്ന്നെ സെലക്ട് ചെയ്ത് സ്ലൈഡിൽ വെച്ചിട്ട്
ആ
ആ മൈക്രോ എന്നിട്ട് ഫ്ലൈറ്റ് വെച്ചതിന് ശേഷം അതിലൊരു ലിക്കുഡ് ഉണ്ട് അതൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് സെറ്റ് ആക്കിട്ട് അത് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് കാണണം അതിനകത്ത് തന്നെ ഓരോരോ സാധനങ്ങളുണ്ട്. എന്തോന്ന് സൈലം അങ്ങനെ
ആ
ആ ആ അത് വെച്ച ട്ട് മൈക്രോസ്കോപ്പിൽ കൂടെ കറക്റ്റ് ആയിട്ട് കാണണം. അത് കാണുകയാണെങ്കില്